ആ നമ്മള്. ഇപ്പത്തെ വിഷയന്ന് പർഞ്ഞാ വിനോദയാത്രകളല്ലേ യാത്രകള്.
അതെ അതെ അതെ.
ഉം. ആ അത് പറയാണെങ്കി മനുഷ്യജീവിത ത്തി ഒഴിച്ചു കൂടാനാവാത്ത ഒരേടാണ് വിനോദയാത്രകളില്ലെ. നിത്യജീവിതത്തി പല പല തിരക്കുകളിൽ നിന്നും നമ്മടെ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും നമുക്കൊരു മോചനം ലഭിക്കാന് യാത്രകള് അത്യാവശ്യമാണ്.
അതെ
ആ ഈ ഏ കാഴ്ചകൾ മാത്രല്ല മ്മക്ക് യാത്രയിലൂടെ ലഭിക്ക്ന്നത്. മനസ്സിനും ശരീരത്തിനും ഒക്കെ ഉന്മേഷം ലഭിക്കാന് യാത്രകൾക്ക് സാധിക്കും. ഉം ആ പിന്നെ മാ സിക ഉല്ലാസം അതേപോലെ പല സ്ഥലങ്ങൾല് നിന്ന് നമ്മള് യാ യാത്ര ചെയ്യുമ്പോൾ അവിടെ നിന്ന് ചില അറിവുകളൊക്ക ലഭിക്കും ചിലപ്പോ ചരിത്രത്തിലൂടൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, പുതിയ സ്ഥലങ്ങൾ അതേപോലെ ചരിത്രം, ഭൂപ്രകൃതി ഇവരെക്കെ കുറിച്ച് നമുക്ക് വായിക്കാനും അറിവ് നേടാനൊക്കെ യാത്രകള് നമ്മളെ സഹായി ക്കൂല്ലേ ആഹ് പിന്നെ നമ്മള് നമ്മുടെ നാട്ടിൽ നിന്നും വേറൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സംസ്കാരങ്ങള് ഭക്ഷണരീതി. അതൊക്കെ വ്യത്യസ്ത ആയിക്കും
അതെ
ഉം നിങ്ങള് യാത്ര പോയിട്ടിണ്ടാ
ആഹ് ഞാനും പോയിട്ടുണ്ട് നമ്മുടെ മാനസിക എന്തോ
എവിടെക്കെ പോയിട്ടിണ്ട്
ഞാന് കൂടുതലും പോയിട്ടുള്ള അമ്പലങ്ങളിലാ
ആഹ് ആഹ്
പളനി പോയാരുന്നു
ആഹ് ആഹ് ഉം
അത് തന്നെ നമുക്ക് നല്ല ഒരു എനർജി അല്ലേ
ആഹ് അതെ അ
ഭഗവാനെയെക്കെ കണ്ട് തൊഴാം പിന്നെ അത്പോലെന്നെ ഭക് ക്ഷണങ്ങള് പിന്നെ വിവിധ സ്ഥലങ്ങള് കാണാം നമ്മ്ടെ മനസ്സിന് എന്താ പറയാ ഒരു പിരിമുറുക്കം ഉണ്ടാവുന്നീല് അതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ അമ്പലങ്ങളിലൊക്കെ പോകുന്നെ നല്ലെയാ
ആഹ് അതെ ഉം
പിന്നെ
ഒരുപാട് യാത്രകൾ ഉണ്ട്ല്ലേ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റ റ്റ്ണ യാത്രകള് അതുപോലെ കടൽ തീരങ്ങള് പിന്നെ ഏ ചരിത്രം ചരിത്രവുള്ള ചരി ത്രപ്രേമികളൊക്കെ നമ്മളെ ഏ കോട്ടകളും കൊട്ടാരങ്ങളും മ്യൂസിയങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇഷ്ട്ടപ്പെടുന്നു ലേ ഹലോ ഹലോ കേൾക്കുന്നുണ്ടാ